എവിടേ ടീ നിന്നെ കാണാനില്ലല്ലോ ഇപ്പം
ഞാനിവിടെ വന്നേരി മഴയൊക്കെ അല്ലെ അന്നേ ഇപ്പോ വീട്ടിൽ തന്നെ പുറത്തേക്കൊന്നും ഇറങ്ങറില്ല അവിടെയുണ്ടോ മഴ
ആഹ് ഇവിടെ ഭയങ്കര മഴയാ. ഇപ്പൊ പൊറത്തൊന്നു എറങ്ങാനേ വയ്യ. എത്ര ദിവസവായി തൊടങ്ങീട്ടല്ലേ?
അതാ, പിന്നെ ഈ മാസം ത് മഴയുടെ മാസാണല്ലോ? അപ്പൊ ഇനിയിപ്പഴങ്ങോട്ടതായിരിക്കും.
അതെ അതെ പിന്നെ
ആഹ് പിന്നെ ഇവിടെയാണെങ്കി ഇപ്പം മഴയും ഇടിയും മിന്നലൊക്കെ ഇണ്ട്.
ഇവിടെയുണ്ട്. പക്ഷെ എനിക്കോന്നണെ ഇടിയും മിന്നലൊക്കെ സാധാരണയായിട്ടൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ മാസത്തിലല്ലേ വരുന്നത്. ആയി എപ്പഴും വരുവല്ലേ?
എപ്പഴും ഉണ്ട്. എടക്കിടക്കൊക്കെ ഉണ്ട് ഇടിയും മിന്നലൊക്കെ. ആർക്കൊക്കെയോ മിന്നലേറ്റെന്ന് പറഞ്ഞ് ന്യൂസൊക്കെ കണ്ട്.
എപ്പോഴും ന്യൂസില് കാണിക്കുന്നുണ്ട്. ഉം
ആ ഇതും ആഹ് കഴിഞ്ഞ രണ്ടു മാസാണെങ്കി വെയിലായിരുന്നു. ഇപ്പം ജൂണായപ്പം മഴയും തൊടങ്ങി. ഇവിടെ ആണെങ്കി തോടുകളിലൊക്കെ അങ്ങ് വെള്ളം കേറി. നിങ്ങടെ അവിടെ തോടുണ്ടോ?
ഇവിടെ തോടുണ്ടെടി. പക്ഷെ ഇവിടെ ഈ രണ്ടു ദിവസം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു ദിവസം കൊണ്ട് മഴ പെയ്തോണ്ട് നിക്കാണേ. ഇതിന് തൊട്ടു മുന്നേ ഒരു ദിവസം നല്ല വെയിലായിരുന്നു. ആ സമയത്ത് തോടൊക്കെ വറ്റി പഴയ പോലെ ആയി. കൊറച്ച് വെള്ളം മാത്രവേ ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പ മഴ വീണ്ടും തൊടങ്ങിയപ്പഴത്തേക്ക് രണ്ടു ദിവസം കൊണ്ട് തന്നെ തോടൊക്കെ നെറഞ്ഞ് റോഡിലൂടെ വെള്ളം കയറാൻ തൊടങ്ങി.
ആണല്ലേ? ഇവിടെ ആണെങ്കി തോടും നെറഞ്ഞ് അടുത്തുള്ള വയലും നിറഞ്ഞ്. പിന്നെയുള്ള നല്ലൊരു ഇതന്ന് വെച്ചാൽ ഞങ്ങടെ വീടിന്റാടയൊക്കെ എടക്കിടക്ക് ഞണ്ടൊക്കെ കേറി വരു ഈ തോട്ടീന്ന്, മഴ സമയത്ത്. അതൊക്കെ കൊള്ളാം.
ഞണ്ടൊക്കെ ഉണ്ട്
ഒരുപാട്, ആ ഇവിടെ വയലുള്ളോണ്ട് ഞണ്ട് ക്കെയുണ്ട്. പിന്നെ മീനൊക്കെ പിടിക്കാം. അങ്ങനെ വെള്ളവാണെങ്കി എറങ്ങാനൊന്നും പറ്റത്തില്ല എങ്കിലും, മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് പോയി മീനൊക്കെ പിടിക്കാം. ഉണ്ടെങ്കിലും മഴ ആകെ ബുദ്ധിമുട്ടാണല്ലോ
അതെ. എന്നാലു ഈ മീനൊക്കെ പിടിക്കാന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും കൊള്ളാം. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ നമ്മള് പഠിക്കുന്ന സമയത്തെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടവായിരുന്നു അങ്ങനെത്തെ ക്ലൈമറ്റും ഇങ്ങനെ മീനൊക്കെ പിടിക്കാല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളത്രയും ചൂട് സഹിച്ച്. ഇനിയിപ്പ ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് നിക്കുമ്പഴത്തേക്കും നമുക്ക് കൊഴപ്പില്ല. എന്നാലും, ഈ പല ജോലികളും ഒക്കെ ചെയ്യുന്ന ആള്ക്കാര്ണ്ടല്ലോ ഈ മഴ വന്നാ പറ്റാ ത്തെ രീതീല് മിക്കുള്ള ആൾക്കാരു അങ്ങനത്തെയാ ചെയ്യ്ന്നത്. അപ്പൊ അവർക്ക് നല്ല ബുദ്ധിമുട്ട
ആണവർക്ക് പിന്നെ വേറെ വരുമാന മാർഗവും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ജോലിക്കും പോകാണ്ടിരുന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല. അവരെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മക്ക് അങ്ങനൊരു വിമ്പും ഇല്ലെങ്കിലും നമ്മക്ക് ഇങ്ങനെ മീൻ പിടിക്കാം എന്നൊക്കെയുള്ള ഇതാണെങ്കില് അവർക്ക് അങ്ങനെയൊക്കെയാ. എന്തോ ചെയ്യാനാ? മാറൂന്ന് തോന്നുന്നു ഉടനെ മഴ. ഇനി ഇപ്പം ജൂൺ തീരാറായില്ലേ?
എന്നാലും ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ കാണുവല്ലോ? ചെലപ്പോ സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ് മൺസൂൺ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് പറയണത് അത്രയും സമയമുണ്ട്. പിന്നെ ഈ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് കാണൂല. പിന്നെ ഒക്ടോബർ സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ തൊട്ടിട്ട് അട് മറ്റെ മറ്റേ തുലാമുണ്ടല്ലോ ഉച്ചയ്ക്ക് ശേഷം ട്ടും പെയ്യ്ന്ന മഴ. പൺ സ്കൂളി ഇരിക്ക്മ്പം അത്
ആണ്. എനിക്ക് തോന്ന് ജൂൺ ആദ്യൊക്കെ ഭയങ്കര ഇടിയും മഴയും തോന്നു. അത് കഴിയുമ്പോ എടക്കുള്ള ദിവസങ്ങളിലൊക്കെ ഉള്ളു. ഇപ്പം മഴയാണെങ്കിലും ചെല ദിവസങ്ങല് വെയിലൊക്കെ കാണാറ്ണ്ട്. ജൂൺ തൊടങ്ങിയ സമയത്ത് എന്നാ മഴയായിരുന്നു. എന്നാ ഇവിടെ പിന്നെ വെള്ളൊക്കെ കേറി ആകെ ക്ലീനായത്.
നിങ്ങക്ക് കെണറ്റിലൊക്കെ വെള്ളവായോ?
ഓ കെണറ്റിലിപ്പൊ ശരിക്കും വെള്ളവുണ്ട്. അത് ഏപ്രിൽ മാസത്തിലൊക്കെ ആയിരുന്നു വെള്ളം ഫുള്ളങ്ങ് വറ്റിപ്പോയി. അന്ന് കൊറേ ബുദ്ധിമുട്ടി. ഇപ്പഴാണേൽ ശരിക്കും വെള്ളം ഉണ്ട്. ഇപ്പൊ കെണറ്റിലും ഉണ്ടിവിടെ തോട്ടിലും എല്ലായിടത്തും വെള്ളം തന്നെയാ.
നമ്മുടെ വീട്ടിന് മുന്നി
ഒരു ആ വെള്ളം വറ്റിയ സമയത്ത് ത്ത് ഞങ്ങളെ ഇവിടെ ഒരു കൊളൊക്കെ കുഴിച്ചാര്ന്നു. ഇപ്പം മഴ ആയത് കൊണ്ട് ആ കൊളവൊക്കെയങ്ങ് നെറഞ്ഞ്.
ഓ കുളം കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലേ? നമ്മുടെ വീട്ടിന്റെ അവിടെ ഇപ്പോഴ ആദ്യൊക്കെ മഴ പെയ്യുന്ന സമയത്ത് അതായത് ജൂൺ ഫസ്റ്റ് വീക്കില് തന്നെ ഈ മഴക്കുഴിയൊക്കെ നിറഞ്ഞിട്ട് കിണർ നിറയായിരുന്നു. പക്ഷെ ഇപ്പൊ പറ്റിപ്പോയത് എന്തെന്ന് വെച്ചാ മഴക്കുഴി കുത്തിയ സ്ഥലത്തൊക്കെ റോഡ് ടാറിട് ട്ട സമയത്ത് നമുക്ക് വെള്ളം എറങ്ങാൻ വേണ്ടി കെണറ്റിലോട്ട് വെള്ളം എറങ്ങുന്നില്ല. അപ്പൊ നമുക്ക് ഈ മഴ പെയ്തിട്ട് ഇത്രയും നല്ല മഴ പെയ്തിട്ട് നമുക്ക് കെണറ്റില് വെള്ളം കേറീട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് സെപ്പറേറ്റ് ഒരു മഴക്കുഴിയൊക്കെ കുത്തിട്ടാണ് ഇപ്പ കെണറ്റില് വെള്ളായത്.
ആണല്ലേ? ചെല ആൾക്കാരാണെങ്കി വേനലാവുമ്പഴത്തേക്കും കെണർ ഒരു പടി കൂടി കുഴിച്ചിടും വെള്ളം കിട്ടാനായിട്ട്. ഇവിടെ അട്ത്ത വീട്കളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പഴെല്ലാ വേനൽ സമയത്ത്
ആഹ് നീ പറഞ്ഞത് ശരിയ അങ്ങനെയുണ്ടെടി നമ്മുടെ എവിടെയും നമ്മള് വേനല് തീർന്ന് മഴക്കാലം ആവാറാവുന്ന സമയത്ത് കിണറല്ലാം ഇരച്ചിട്ട് ഇതേപോലെ ഒരു കുഴിയും കൂടെ കുഴിക്കും അപ്പഴേ വെള്ളം കയറുന്ന സമയത്ത് നമുക്ക് ഒത്തിരിയും വെള്ളം ഉറവ് ഒത്തിരിയും കിട്ടും ട്ടാറുണ്ട് പക്ഷേ ഇ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേതേപോലെ ടാറിന്റെ ഒരു ഇഷ്യൂ ഉള്ളതോണ്ട് നമുക്ക് വെള്ളം കുറവായിരുന്നു പക്ഷെ ഇപ്പ ഒക്കെ ആയി
പിന്നെ ഈ വെള്ളം മഴ പെയ്യുന്നത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാ പക്ഷേ എന്നും മഴയാകുമ്പഴാ ബുദ്ധിമുട്ട് ജോലിക്ക് പോകുന്നവർക്കതിന് പറ്റത്തില്ല പിന്നെ സ്കൂളിലൊക്കെ പോവാണെങ്കിലും പിള്ളേരൊക്കെ ഈ തോട് ഉള്ള റോഡിലൂടെ ഒക്കെങ്ങ് പോവുല്ലേ ഇപ്പൊ തോടെ യിട്ട് ഒഴുകുവ കവിഞ്ഞൊഴുകുവാണെങ്കിൽ അതും ബുദ്ധിമുട്ടാ
അതാണ് ചിലത് ഇങ്ങനെ വെള്ളമൊക്കെ കവിഞ്ഞ് ഒഴുകിയിട്ട് അത് മാത്രല്ല ഈ ഇങ്ങനെ കിടക്കുന്ന അവസരത്തില് നമുക്ക് ഏതാ വഴി കറക്റ്റ് വഴി ഏതാന്ന് ചെലപ്പോ അറിയാൻ പറ്റൂല ഈ വയലിന്റെ രണ്ട് സൈഡിലും വെള്ളം നിറഞ്ഞിട്ട് അങ്ങനെ കിടക്കുമ്പോ ഒരുപാട് അപകടങ്ങളു ണ്ടാവും പക്ഷെ ഇപ്പൊ കൊറച്ച് കുറവാന്ന് തോന്നുന്ന് അങ്ങനെ പിള്ളോരൊക്കെ തോട്ടിലിറങ്ങുന്നു വൊക്കെ
കുറവാണ് എങ്കിലും എനിക്കൊന്നു വല്യ പിള്ളേരൊക്കെ ഇപ്പഴും തോട്ടിലും ആറ്റിലൊക്കെ ഇപ്പോഴും മഴയ സമയത്തും പോവാറൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് മഴയും കൂടെ ആവുമ്പോ നല്ല ഒഴുക്കും വെള്ളവും ഒക്കെ നിറഞ്ഞു കിടക്കുവല്ലേ
അത് നീ പറഞ്ഞത് ശരിയാ ഈ മുന്നറിയിപ്പ് കൊടുത്താലുവേ ചില പിള്ളേര് പല സ്ഥലങ്ങളിലും ഈ ഒരു ഓരോ ഇടങ്ങളും ടൂർ വരും കാണുമ്പോൾ നമുക്ക് ചിലപ്പോ വല്ല്യ ആഴങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇവരെല്ലാം ചെന്നതില് റങ്ങിയും പിന്നെ അങ്ങ് ഈ അടിയിലൊക്കെ നല്ല അടിയൊഴുക്ക് കാണുവായിരിക്കും അങ്ങനെ ഒഴുകി പോയം ഭയങ്കര എന്തെല്ലാം ന്നാളായിരുന്നു നമ്മളീ അടുത്ത സമയത്ത് കേട്ടത്
അതാ എന്തൊക്കെയൊ ചുഴിയൊക്കെ കാണത്തില്ലെ നമുക്കെന്നെ അറിയാൻ പറ്റാത്ത നീന്തല് അറിയാവുന്നവര് വരേ ഇറങ്ങിയാൽ തന്നെ അവർക്കൊരു അപകടം പറ്റുന്നു
ആ പിന്നൊരു അതെ പിന്നൊരു കാര്യമുണ്ട് നമ്മള് ഇപ്പൊ ഈ വല്ല്യ വല്ല്യ നീന്തല് അറിയുന്ന ആൾക്കാരൊക്കെ പറയുന്നന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാത്ത ജലാശയങ്ങളിലേക്ക് പൂളില് പോലും ഇറങ്ങരുതെന്നാ പറയുന്നത് അറിയാന്നുള്ള സ്ഥലത്ത് മാത്രമേ നമ്മള് ഇറങ്ങി നീന്താവൂ അറിഞ്ഞൂടാത്തട്ത്ത് നമ്മൾ ഇറങ്ങരുതന്നാണ് ഒത്തിരി നീന്തൽ അറിയുന്ന ആൾക്കാര് വരെ പറയുന്നത് പക്ഷേ ഇന്നത്തെ ഒരു തലമുറയില് ഒരു ടീനേജിലെ പിള്ളേര് ഇങ്ങനെ ചോര തിളച്ചു നിൽക്കുവല്ലേ അപ്പൊ അവര് അവരിതൊന്നും കേൾക്കത്തില്ല അവർക്കിപ്പോ നീന്തലറിയാം ന്നുള്ള രീതിയിലൊക്കെ അവര് പോയി കുളത്തിലും ആറ്റി റ്റിലൊക്കെ ചാടിയിട്ട് അങ്ങനെ ഒരുപാട് പിള്ളേര് ഒഴുകി പോവയും അങ്ങനെയൊക്കെ
അത് ശരിയാണ് എന്ത് ചെയ്യാ എത്ര പറഞ്ഞാലും എല്ലാരും കേൾക്കണംന്നില്ല ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത്കൊണ്ട് അതുവഴിയൊക്കെ അവെർനെസ്സ് ഒക്കെ ഉണ്ട് പിന്നെ എല്ലാവരും അതൊന്നും ഉൾക്കൊള്ളണമൊന്നുല്ല പിന്നെ ഇപ്പ നീ പറഞ്ഞോലെ കുറച്ച് കുറവാന്ന് തോന്നുന്നു
അതെ പിന്നെ നമ്മടെ അതെ അതെ ഇപ്പൊ കൊറവാ പിന്നെ നമ്മുടെ നാട്ടിലൊരു കാലാവസ്ഥ വെച്ചിട്ട് കണ്ടിന്യൂസാ കാലാവസ്ഥ ന്നാ അല്ല ഒരു പ്രകൃതിയുടെ ഒരു രീതി വെച്ചിട്ടേ ഒരുപാട് മഴ പെയ്യാതിരിക്കുന്നാ നല്ലത് ഇപ്പം മഴ പെയ്താലും മഴവെള്ളം ഒന്നും ഒഴുകി പോകാൻ വേണ്ടിട്ട് പ്രോപ്പർ ആയിട്ട് സ്ഥലം ഇല്ലല്ലോ ഇപ്പൊ ഒരുപാട് വീടുകളും കെട്ടിടങ്ങളും ഒക്കെ വന്നോണ്ടേ
അത് ശരിയാ അങ്ങനെയൊക്കെ ഉണ്ട്‌ പിന്നെ അവിടെ എവിടെ ആയിട്ട് കുറച്ച് മഴ വെള്ള സംഭരണിയൊക്കെ ഉണ്ട് അല്ലാണ്ട് പ്രോപ്പർ ആയിട്ട് ഉള്ളൊരു ഇതൊക്കെ ഉണ്ടെങ്കില് അല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കെട്ടി അങ്ങ് നിക്കത്തില്ലേ എല്ലായിടത്തും ഒഴുകി പോകാനായിട്ട് അധികം ചാലുകളൊന്നും ഇ ഈട്ടില്ലെങ്കിൽ
ഉം അതാ പിന്നെ നമുക്ക് അറിയാലോ മുന്നേയൊക്കെ ആണെങ്കിലും നമുക്ക് പ്രളയവും അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതു കൊണ്ട് ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ആയാലും സാധാരണ ട്ടാൾക്കാരൊക്കെ ആയാലും അവർക്കൊ ബോധമുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മഴ കൂടിയാ ഉണ്ടാവുംന്ന് പക്ഷെ എന്തൊ പറഞ്ഞാലും മഴ ഇത്ര ആ അത്രം വെയില് നിന്നിട്ട് മഴ പെയ്യ്മ്പം അതൊരു സന്തോഷം തന്നെ
ആ അത് ശരിയാ പിന്നെയുള്ള പ്രശ്നംന്ന് വെച്ചാ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈ ഓവറായിട്ട് ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് കൃഷിനാശം ഒക്കെ സംഭവിക്കും അപ്പൊ അതി ക്കെയാ ഒരു പ്രശ്നം ഇപ്പൊ നമ്മള് ആ നമ്മടെ ഇവിടെ തന്നെ മെച്ചയൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പൊ ഈ ഓവറായിട്ട് മഴ പെയ്യ്ത ഴിയുന്നത് കൊറച്ച് ബുദ്ധിമുട്ടാ
അതെ സാ സാധാരണപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ട ത മഴ ഇങ്ങനെ പെയ്യ്മ്പം
ആണ് പിന്നെ ഇവിടെ
തോടൊക്കെങ്ങനേ ആ തോടൊക്കെ നേറഞ്ഞിട്ടുണ്ടോ അവിടെ
ആ തോടൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഉം പിന്നെ ഞങ്ങള് ഇവിടെ തോട്ടില് മീൻ പിടിക്കാൻ പോയന്ന് പറഞ്ഞില്ലേ
ആ
ആ അപ്പൊ നിനക്ക് കുറെ മീനൊക്കെ കിട്ടിയായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ
അത് നീ എന്റടുത്ത് പറഞ്ഞില്ല തോട്ടീന്ന് മീൻ പറയുമ്പം സാള് നമുക്ക് ചെറിയ ചെറിയ മീനുകളല്ലേ അപ്പൊ നിങ്ങളെന്തെയ്യും വളർത്തോ അതെ
ചെറിയ ചെറിയ മീനല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന തോട്ടിലുന്തൊക്കെ പേര് പറയും പേര് മറന്ന് പോയി അയ്ന്റെ അങ്ങനത്തെ വലിയ മീനുകളൊക്കെ കിട്ടും അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത് ഇങ്ങനെ മഴ വരുമ്പോൾ മീനുള്ള സ്ഥലങ്ങളും ഇങ്ങനെ മീൻ ഇങ്ങനെ ഒഴുകിയ എന്തോ വരുന്ന ഞാൻ തോന്നാം സാധാരണ ഇവി ഇപ്പം തോടികൾളൊന്നുംഅങ്ങനത്തെ മീൻ കാണാറില്ല പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വലിയ മീന്കളൊക്കെ വരുന്നത് കാണാം
പോയിടി എന്നാലും ഈ തോടുകളിലൊക്കെ എങ്ങനെ ഈ വലിയ മീനുകള് പറഞാലെ ഞാൻ വിചാരിക്കുന്നതല്ലേ ഇപ്പൊ മഴ വെള്ളമൊക്കെ തീർന്ന് വറ്റി കഴിയുമ്പോൾ തോടൊക്കെ വറ്റി കിടക്കുവല്ലേ അപ്പോയേ ഏതെങ്കിലും വലിയ ആറുകളിലൊക്കെ ചെറിയ ചെറിയ കുഴികളിലൊക്കെ ആയിട്ട് വെള്ളം കിട ഈ മീനുകൾ നൽക്കുന്ന അപ്പം നമ്മുടെ വീട്ടിന്റെ അടുത്തന്നോ ആറുകളന്നോ അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ മീനുകൾ ഇത്രയും ദൂരം സഞ്ചരിച്ച എവിടന്നായിരിക്കും വരുന്ന
ആ അറിയുള്ളൂ ഇതുങ്ങളെ അതും ഷ കുറച്ച് റിസർച്ച് നടത്തുന്നവർക്ക് അറിയായിരിക്കും ആ സമയത്ത് എന്തെങ്കിലോക്കൊരു മാർഗം കാണുയിരിക്കാം അവർക്ക് സർവൈവ് പ്രകൃതി തന്നെ എന്തെങ്കിലും ഒരുക്കിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം
അതെ എനിക്ക ഭയങ്കര ഇഷ്ട്ടാ തോട്ട് മീൻ എന്ന് വെച്ചാ ഇവിടെന്ന് കിട്ട ല്ല ഇവിടത്തെ തോട്ട് ല്ലെടീ
ഇവിടെ തോട്ടില് നല്ലയിരുന്നു ഞങ്ങള് വറുത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു തോട്ട് മീൻ നല്ലേ പക്ഷെ അതിന്റെ പേര് ഇൻക് അങ്ങോട്ട് കിട്ടുന്നി
പിലോ ഹാ വാരാല്
ആ വരാല് മാനത്ത് വേണ്ടി കഴിച്ചിട്ടില്ലല്ലോ അത് നമ്മള് വളർ വളർത്താനും എടുകുന്ന് തോന്ന അതിനെ കുറിച്ച് എനികറിയത്തില്ല വരാലോക്കെണ്ട് പിന്നെ വേറെ എന്തോ ഒരു പേരുണ്ടായിരുന്നു ഒരു സാധനത്തിന്റെ അതിന്റെ പേര് ഞാൻ മറന്നു തില് പ്രധാനപ്പെട്ട എന്തോ ന്ന് കീറിവെക്കരുത് മഴയത്ത് ഇവടെ അയലുള്ളത് കൊണ്ട് മൂന്ന് നാല് ആമ ഇങ്ങനെ വയിലിന്ന് കേറി വന്നായിരുന്നു
ഓ അപ്പൊ ഒത്തിരിം നല്ല രസാ ഈ ആമള് നിങ്ങൾ പിടിച്ച് വളർത്താത്തെന്താ ആമേനെ
ആ പിടിച്ച് വളർത്തണം ഇനിയിപ്പ എന്തായാലും വെരുവാണെങ്കി നിനക്ക് ഫോട്ടോയൊക്കെ ഇട്ട് തന്നേക്കാം
ആണോ നീ എന്നാ എനിക്ക് ഫോട്ടോ അയക്കണേ യ്യോ ആമേനെക്കെ കണ്ടിട്ട് എന്തോരം നാളായി ഇപ്പൊ അതിനൊക്കെ വംശനാശം സംഭവിച്ചോണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു ആമയ്ക്കേക്കെ
അതാ ആണ് ഞാൻ തന്നെ നിനക്ക് ഫോട്ടോ അയച്ചേക്കാം അപ്പം ഇവിടെ വന്നതിന്റെ
നീ എനിക്ക് വാട്സപ്പില് ഫോട്ടോ അയച്ചേക്ക് കാണാല്ലോ നമ്മടെ ഇവിടെ ആ മയൊന്നും വരത്തില്ലടി മഴ പെയ്താലുംവെ ആമയൊന്നും വരത്തില്ല തോട്ടു മീനൊന്നും ഒന്നും ഇല്ല
ആ